ഹലോ എന്താ ഉം പറ മഴ എല്ലോണ്ടാ? ഇവടെ നല്ല മഴയ ചായ കുടിച്ചാ ഇല്ലല്ലാ ചായ കുടിച്ചിട്ടില്ല എന്തേ ചായ ആഹ് ഞാൻചായ കുടിച്ചു എന്തേ ചായ കുടിക്കാത്ത് ഓഹ് എന്താണാവോ
ഇഷ്ടോല്ല കുടിക്കും ക്ഷേ ന്തോ ഇപ്പ കുടിച്ചില്ലാ
എനിക്ക് പാൽ ചായ ഇഷ്ടല്ല അവസ്ഥ വന്നാ കുടിക്കും കട്ടനാ ഏറ്റവും കൂടുതല് ഇഷ്ടം
ആഹ് എനിക്കും
പാൽചായ കുടിക്കില്ലാ? എനിക്കിഷ്ടല്ല അവസ്ഥ കൊണ്ട് കുടിക്കും വേണങ്കീ ക്ക് കൂടുതൽ ഇഷ്ടം കട്ടൻചായിയാ നല്ല സുഖല്ലേ മഴല്ല ഇപ്പൊ മെല്ലെ കുടിച്ചോളു ആഹ് എന്നിട്ട് പറ ആഹ് ചുമ്മാ ഞാൻ മഴയും നോക്കി ഇരിക്ക നീയോ ഞാനും ചുമ്മാ ഇരിക്കാ. ഏ സീരീസ് എല്ലാം കാണാറ്ണ്ടാ സീരീസ്
ഏയ് ആ ഇല്ല ഇല്ല ഇല്ല രാധെ നിന്നെ
ഞാൻ കാണല്ണ്ട് ഏഹ് മുന്ന് കാർട്ടൂണ്ന്റെക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കുംഫു പാണ്ടാ കുംഫു പാണ്ടാ ഐസ് സേജ് അങ്ങനെ കൊറേയുണ്ടല്ലോ അങ്ങൻതെല്ല മറ്റേ കാർട്ടൂൺ പോൽത്തെ ഐസേജ് മറ്റേ മാമാത്തിന്റെക്കില്ലേ
ആഹ്
കണ്ടിട്ടുണ്ടോ അണ്ണാനും എലികള് അങ്ങനെയൊക്കെ ആയിട്ട് സ്സേജ് ഞമ്മ കൊച്ചു ടിവിയിലെല്ലാം മുന്ന്ണ്ടായിരുന്നു
ആഹ് ഞാ ഉം കണ്ട്ട്ടില്ലേ
കൊച്ചുടിവി ഇല്ലെ അയ്ല് ഇണ്ടായിരുന്നേർന്നു ഏ ഏ അതൊക്ക അതൊക്കെ അടിപൊ കണ്ടിട്ടുണ്ടാവും മാമാത്തിന്റെ വലിയത് ആ അതുപോലെ കുപൂ പാണ്ട അടിപൊളിയാണ്
ഓ
നീ കാണനില്ല എന്തേ അടിപൊളിയാണ് കണ്ടോക്ക്
ആഹ്
കുപൂ പേട്ടെനെ അത് നമ്മുടെ പാണ്ട മെയിനായിട്ടുള്ളത് പേര് ബോ ന്നാണ്
അവോ
ആ നല്ല രസോണ് കാണാന്
ഏ ഞാൻ പക്ഷെ കണ്ടിട്ടില്ല
കണ്ടിട്ടുണ്ടാവും കൊച്ചു ടി വി തന്നെ ഉണ്ടായിരുന്നതായിരുന്നു
ആ ച്പ്പോ ഓർമ്മയില്ലാത്തോണ്ടായിരിക്കും
ആ കൊച്ചിലെ മുതലേ ടിവിയിലെല്ലാം വരും കൊച്ചി ടിവിയിലല്ല വേറെ ഈ മൂവീസിന്റെക്കില്ലേ ഇംഗ്ലീഷ് മൂവി വീസ്
അ ആ
ആ അതില് ആ ചാനലിലൊക്കെ വരുന്നതാണ് പണ്ട് പണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോ ഫോണില് അതിന്റെ കൊറെ എപ്പിസോഡോക്കെ വന്നപ്പോ അതെല്ലാം നോക്കി
ആഹ് ഞാൻ പക്ഷേ കണ്ടിട്ടില്ല
അതൊക്കെകാണണ്ടേ അടിപൊളിയല്ലെ
ആഹ്
എന്നിട്ട് പറ ഞാൻ ഇവ്ടെ വെറ്തെരിക്കാ നീയൊ
ഏ ഞാനും വെറുതെ ഇരിക്കേര്ന്നു
ഉം പിന്നെന്ത സുഖല്ലേ ഇവടെ ഇവടെ എല്ലാരുണ്ട് എല്ല ഇവടെ ആരുല്ല
ആഹ്
അവിടെയോ
ഇവിടെ ഇണ്ട്ണ്ട് അമ്മയൊക്കെണ്ട്
നല്ല മഴ പനി പിടിക്കും മഴയത്ത് പോയ പനി വരാൻ വയ്യ അല്ലേലേ ജലദോഷം ഉള്ളൂ
ആഹ് മഴയായതൊണ്ട്
ഏ ഇവിടെ ഫുൾ പാടങ്ങളല്ലേ അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ ഓഹ് ആഹ് പോരാതെ ഈ ഏഹ് ചപ്പല്ലൊം കത്തിക്കില്ലേ ചവറ് അപ്പൊ പുകയെല്ലാം വരില്ലേ അപ്പൊ അതില് മഴയൊക്കെ പെയ്തെ കാണാൻ നല്ല അടിപൊളിയ കണ്ടിട്ടുണ്ടാ
ഏഹ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ
കാലത്തൊക്കെ മഞ്ഞാവും
ആഹ്
ഡിസംബറ് ഒക്കെ ആയാച്ച്പ്പോ ഫുൾ മഞ്ഞാണ് താഴെ വീണന്നൊല്ല മറ്റേത് കോട ഉം റോഡിലൊന്നൊന്നും കാണത്തില്ല
മ്മ്
ക്ഷെ നല്ല കോടേണ് ഇപ്പൊ പാടങ്ങൾല്ലെല്ലാം മറ്റേ ഞെണ്ടെല്ലാം വരുന്ന സമയല്ലേ ഞെണ്ടും തവളയും എല്ലാം
ആഞ്ഞ് ഞണ്ടൊക്കെ കഴിച്ചില്ലേ
അത് പാടത്തുള്ള ഞണ്ട് ആര് കയിക്കുന്നെൻക്കറീല്ല എൻക്ക് ഞെണ്ട് ഇഷ്ടല്ല നീ കയിച്ചിട്ട്ണ്ടോ പണ്ടുള്ളവരെല്ലാം പാടത്ത് പാടത്തുള്ളത് കഴിക്കും ഇപ്പൊ തമിഴ്നാട്ടിലുള്ളവരെല്ലാം കഴിക്കല്ണ്ട് പാടത്തൂന്നത് ആഹ് എനിക്ക് ഞെണ്ടൊന്നും ഇഷ്ടമല്ല കടലിലുള്ളത് ഇഷ്ടമല്ല
ആഹ് ഞാൻ കഴിച്ചിട്ടില്ല
ഞാൻ കഴിച്ചിട്ടില്ല ആഹ് ഇണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ് ട്യല്ല ഇൻക്ക് കാണുമ്പോ കഴിക്കാൻ തോന്നീല്ല അപ്പൊ പിന്നെ
ജലദോശൊക്കെ മാറും
അതിന്റെ സൂപ്പ് കുടിച്ചാല്
മ്മ് എല്ലാ സൂപ്പും കുടിച്ചാ സൂപ്പൊക്കെ കുടിച്ചാ ജലദോശൊക്കെ മാറും
മ്മ് ഇപ്പൊക്കെ മഷ്റൂം വര്ന്ന സമയാ കൂണ്
ആഹ് ഞാൻ കണ്ടു വീട്ടിന്റെ ഫ്രണ്ടില് രണ്ട് ചെറുത് നല്ല ചെറ്ത്
ആഹ് അവടെ പൊറത്തെല്ലാം കണ്ടു എന്റെ വീട്ടിലൊന്നും വന്നിട്ടില്ല നല്ല രസാ അതും സൂപ്പ് വെയ്ക്കും
ആഹ്
കറിയെല്ലാം വെക്കും നല്ല ടേസ്റ്റാ കഴിച്ചിട്ടുണ്ടോ
ക കഴിച്ചിട്ട്ന്നീ അതിന്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്ട്ടാേ
ബിരിയാണിയാ ഏഹ് കറി കഴിക്കണം നല്ല രസം ചിക്കൻ വെക്കുന്ന പോലെ ഇരിക്കും
മഷ്റൂം ബിരിയാണില്ലേ
ആഹ്
അത്
ഇഷ്ട്ടപ്പെട്ടോന്നട്ട്
ഇല്ല ഇല്ല
ശർദിച്ചാ
ഓഹ്‌ വല്ലാണ്ട്
ഓ അങ്ങനെ പക്ഷെ കറി നല്ല ടേസ്റ്റാ അത് സംഭവം തമിഴ്നാട്ട് നമ്മളും വേറെയല്ലേ അവര് അവരിന്റെ ടേസ്റ്റിലേക്കും നമ്മൾ നമ്മുടെ ടേസ്റ്റ് സ്റ്റിലേക്കും അഉണ്ടാകുന്നെ നമ്മള് വെച്ചാ ആഹ് പക്ഷെ അവര്ന്റിം ഫുഡ് അടിപൊളിയൊക്കെ തന്നെ പക്ഷെ നമ് മുക്ക് ഇഷ്ടപ്പെട നമ്മ കഴിച്ച് ശീലല്ലല്ലോ ഓര്ടേത്
ആഹ് നമ്മടെ ഇടെക്കെ കല്യാണത്തിന് ഒരേ ഒരു ഫുഡ് ആയിരിക്കാേല്ലോ പക്ഷെ അവടെ വേറെ വേറെ ഫുഡാ ടാ ദോശ ഇഡലി ചോറ് തൈര്സാദം അങ്ങനെ
ആഹ് എൻക്ക് തൈര്സാധ് ഇഷ്ട്ടാട്ടോ അഅ് അത് അവര്ണ്ടാക്ക്ണാർന്ന ഇഷ്ട്ടാണ് പക്ഷെ അത്ര ഇഷ്ടന്നൊല്ല ഏകദേശം മറ്റേ എപ്പ ഡാൻസിനൊക്കെ പോവുമ്പോ ആ തമിഴ്നാട്ട് ട്ടെന്റെഒരു ഇങ്ങനെ അവ് രെല്ലാം ഉണ്ട് അതില്
ആഹ്
അപ്പൊ അവരൊക്കെ എന്തേലും പരിപാടി ഉണ്ട് വെച്ചാ, അവിടെ ഉള്ള എല്ലാവർക്കും. തൈര്സാധം കൊണ്ടുവരും, അല്ലെൽ സാമ്പാർ സാം സാമ്പാർ സാധം എനിക്ക് ഇഷ്ടമല്ല, തൈര് സാധം കൊണ്ടു വരുമ്പോ.. ആഹ് എങ്ങനേലുവൊക്കെ കഴിക്കും, നാരങ്ങാച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ എനി
ആഹ് എ എനിക്ക ലെമൺ റൈസാ ഇഷ്ടം.
ആഹ്, അതെനിക്ക് ഭയങ്കര ഇഷ്ട.
ഉം, അത് നല്ല ടേസ്റ്റ് ആണ് അത് നമ്മൾ വെക്കുമ്പോൾ ആ ടേസ്റ്റ് ആയിട്ടില്ല, പക്ഷെ അവര് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്.
ആഹ് എന്റെ ഫ്രണ്ടെല്ലാം കൊണ്ടുവരും നല്ല ടേസ്റ്റാ
ആഹ് അതെ അതെ, എന്റെ ഫ്രണ്ടും കൊണ്ട് വരൂട്ടാ
ആഹ്
ആഹ്
അതുപോലെ, ബീഫ് കഴിക്കുവോ? ബീഫ് അടിപൊളിയല്ലേ? എനിക്ക് ബീഫ് നല്ല ഇഷ്ട.
ആഹ്.
ബീഫ്റോസ്റ്റ്. ബീഫ് വരട്ടിയത് അതെല്ലാം നല്ല ടേസ്റ്റ, ഫ്രൈ എല്ലാം..
എനക്ക്ഷ്ടമല്ല.
ബീഫോ?
ബീഫ് ഇഷ്ടല്ല ഞാൻ ചിക്കൻ മാത്രേ നന്നായിട്ട് കഴിക്കുള്ളൂ.
ബീഫ് കഴിച്ചോക്ക്, അടിപൊളിയണ്. വരട്ടി വെച്ചതൊക്കെ കഴിക്കണം.
ഉംഹ്,
ഞാന് ചിക്കനും ബീഫും മാത്രമേ കഴിക്കലുള്ളു, വേറെ കഴിക്കില്ല വേറേതും ഇഷ്ടല്ല.
ഉം, ഞാൻ ചി
എനിക്ക് ബീഫ് ഇഷ്ട. ചിക്കനെക്കാളും നല്ല ടേസ്റ്റ് ഉള്ളത് ബീഫാണ്.
ആഹ്
ചെലവരൊക്കെ വെക്കുന്നെ നല്ല അടിപൊളിയാണ്.
ആഹ്
ഉം കടേന്ന് മേടിക്കുമ്പോ അല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ
ആഹ് അതെ
അങ്ങനെ കപ്പയെല്ലാം കഴിച്ചിട്ടുണ്ടാ ക പ്പയും ചിക്കൻകറിയും അതുപോലെ കപ്പയും മീൻ കറിയും പക്ഷെ എനിക്ക് മീൻ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ട ചിക്കൻ കറി കൊഴപ്പില്ല
ഞാൻ കപ്പ മാത്രം മീൻ കറി ചിക്കൻ കറിയൊന്നും കൂട്ടി കഴിച്ചിട്ടില്ല
കപ്പയും മുളക് ചമ്മന്തിയും കഴിച്ചിട്ടില്ല
ഓ അത് അത് അതാണ് കയിച്ചിട്ടുള്ളത്
ആഹ് അത് അടിപൊളിയാ
ഉം
മീൻ കഴിക്കൂല്ല
ഓ മറ്റേ മത്തി മാത്രം
ഞാൻ മത്തി അയലയും കഴിക്കും വേറെ കഴിക്കില്ല പിന്നെ കൊഞ്ച് എനിക്കിഷ്ടവാ പക്ഷെ എനിക്കലർജിയാ കഴിച്ചോ നല്ല ടെസ്റ്റാ കൊഞ്ച്
ആഹ് ഞാൻ പക്ഷേ കഴിച്ചിട്ടില്ല
ഉം നല്ല ടേസ്റ്റാ കുഞ്ഞി കുഞ്ഞ് ഇത്തിരി വലിപ്പമുള്ളയൊക്കെ മേടിച്ചേക്കണം അടിപൊളിയാണ്
ആഹാ
മസാലയിട്ട് പൊരിച്ച് കഴിച്ചാ മതി
ഉം ശെ എനിക്കിഷ്ടല്ല.
എനിക്ക് അല്ല ഞാനത് ഫസ്റ്റ് ടൈംമാ കഴിച്ചെ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഏഹ് അട്ത്ത്ഡേ ആയപ്പോത്തെന്നേല്ലും മൂവല്ലോം വെരോ
ഉം
അങ്ങനെ അലർജി യായിറ്റ് മത്തിയും കഴിച്ചുടാ മത്തി കഴി മത്തി കഴിച്ചാല് അലർജ്യൊക്കെ വെര്ണ്ട്. മത്തിയും അയലയെല്ലാം കഴിച്ചു പക്ഷെ അന്നാലും കഴിക്കണ്ടേ
ആഹ് ഇൻക്ക് മത്തി വറ്ത്തതും ചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കരെഷ്ടാണ് നല്ല ടേസ്റ്റ് ചൂടായിട്ട്
കറി വയ്ക്കുന്ന ഇഷ്ടാണ് പക്ഷെ കൂടുതലും വറ്ത്തതാ ഇഷ്ടം. മത്തി പിന്നെ ഫ്രൈ ചെയ്യണതാ ഇഷ്ടം അതും ഫ്രൈയെനെ എനിക്കിഷ്ടം.
ആഹ് വറ്ത്തതും മീൻ ഏഹ് ചാറും അതു കൂട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ഉം പക്ഷെ എനിക്ക് കൂടുതലും എങ്ങനേന്നറ്യോ കറി വെക്കുന്നത് ഇഷ്ടം പക്ഷെ കറിയിലെ ഇട്ട മത്തിഷ്ടല്ല വറ്